തില്ലേ
ആഹ് ആഹ് കേക്കുന്നുണ്ട്
നല്ലൊരു പണി കിട്ടിയാറ നല്ലോണ്ണം സാധാരണ ച്ച് കഴിഞ്ഞാല് നമ്മള് കൊറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാലും കൊങ്ങ വെള്ളം ആക്കാല ഇങ്ങളെങ്ങനെക്കിയ ഞാൻ വെള്ളൊക്ക ഒഴിച്ചിട്ട്ന്നെ ബീഫ് തീ വച്ചിട്ട് ഞാന് ഇതേപോലെ ഒരു എഴുതിയാരുന്ന് പിന്നൊരു അഞ്ചെട്ടു വിസിലൊക്കെ കഴിഞ്ഞു നോക്കുമ്പോഴേ ഒരു സ്മെല്ല് ഇങ്ങനെ വരുന്നു
അയ്യോ അടി പിടിച്ചോ
കരിഞ്ഞു പിടിച്ച് ഇപ്പോ ഞാൻ പറയാ സങ്കടം ഇനി കുക്കർ നേരക്കി ല്ല ബുദ്ധിമുട്ട്
ആഹ് സാ ഇറച്ചി നല്ല ഉണ്ടായോ കരിഞ്ഞു പോയോ?
അട്ടി മസാലൊക്കെ ഞാൻ മന്തിക്ക് വേണ്ടിട്ടായിരുന്നു
ആഹ് അയ് ശരി
അപ്പൊ ക്കെ എന്തായാലും പിന്നെ ആ ഫുള്ളായിട്ട് അന്റെ ഫേവറ പൊതിഞ് മാഗിക് ഒക്കെ തീമച് ന്ത പിന്നെന്തോ പോലത്ത് വന്ന പി പിന്നെ ഞ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിമ്മും അപ്പസോഡയും ഉപ്പും
ആഹ്.
തെളപ്പിച്ചിട്ട് അങ്ങനെയാവുമ്പ പിന്നെ രാവിലെ ക്ലീൻ ചെയ്യാ സുഖ.
അ സുഖാണ് അങ്ങനെ വെക്കലേ അങ്ങനെ ആക്കി വെച്ചാല് എന്ത പറയാ. പോവ പെട്ടെന്ന് പോവണ്ടാവുലേ.
പോവും.
ആഹ് ആഹ് ശരി അഹ് കഴികിടുക്ക. അഹ് ആഹ്. ഇനിപ്പേ ഫുഡ് അത്ണ്ടോ അത് വണ്ടക്കെ.
ണ്ട് മത്തിണ്ട് കൊർച്ച് പിന്നെ അതേപോൽ തന്നെ വെറുഞ്ചോറ് വെച്ചക്ക്ണ്. ബീഫിൻ്റെത് രണ്ട് കഷ്ണണ്ട് മീം പൊര്ച്ചത്. രണ്ട് മൂന്ന് ണ്ട്ത് ച്ചച്ചൊക്കൊപ്പിക്കാറൊക്കെണ്ട്.
ആഹ് ആയിനപ രാളൊറ്റക്കല്ലേ ള്ളൂ ആഹ്. ആഹ് അത് ശരി.
നമ്മളൊറ്റക്കാവുമ്പോ പിന്നെ വല്ല്യ.
ആഹ് ഒന്നുല്ലെങ്കിലും കൊഴപ്പല്ല ഒരു കൊഴിമുട്ടെ ന്തെലും വർത്താലും ചോറ് കഴിക്ക്യ.
ത്തിലെപ്പ മ്മള് ണ്ടാക്ക്ണത്.
ആഹ്.
ണ ഹസ്ബൻഡും വരും ഈ മാസം ലാസ്റ്റ്.
ആഹ് അത് ശരി.
തട്ടി കൂട്ടൊന്നു നട്ക്കൂല.
അന്ന് ഇപ്രാശ്യം വന്ന് പോവുമ്പൊ വു വോ അതോ.
ഇല്ല ഞങ്ങള്പ്പയ് രണ്ട് മാസം ആവ്ണൊള്ളവിടെത്തിറ്റ് ഇന്ന്പ്പ എത്രാം തീതി ഇരുപത്തിരണ്ടാന്തിക്കക്ക്. ഈ ഇരുപത്നാലാംന്തി ഞങ്ങള് വ കൈഞ്ഞല്ല അയ്ൻ്റെ മേൽത്തെ ഇരുപത്നാലാംന്ത്യ ങ്ങള് വന്നത്.
ആഹ് ആഹ് അങ്ങനെ. അവിടെന്താ ജോല്യൊക്കെ ആൾക്ക്.
ആവുമ്പ പോ
ആൾക്കെന്താടെ ജോലി പറയാ.
സ്വന്തയ്ട്ടുള്ള പരിപാട്യ.
ആഹ് ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല. അപ്പോ നമ്മളെ ഇഷ്ടത്തിന് പോരും പോവും വരും ചെ ചെയ്യാ പറ്റ്ണ്ടാവുലേ ഏഹ്.
ഫാമിലി വിസണ്ട് അറി.
ആഹ് ആഹ് അവിടെ ആ ഇഷ്യൂസൊന്നു നടക്ക്ണ ഭാഗത്തൊന്നും ആവൂല ലേ.
പോയ സമയത്തേര്ന്നു ഫുള്ള്.
അതല്ലേ.
ഞമ്മളെ റൂമിന്റെ മേലെ ഞാണ്ട്. പിന്നെ ഇങ്ങനെ വന്ന് ശരിക്കുങ്ങനെ കണ്ടിനു ഞാനൊക്കെ വീഡിയോക്കെട്ത്തച്ചിര്ന്നു പിന്നെ. അവിട്ന്ന് പൊറത്തിറങ്ങ്മ്പൊ പോലീസ് വന്ന് ഞമ്മളെ ഫോൺ ചെക്കയ്തോക്കിര്ന്നു. അരൊക്കെ വീഡിയോട്ത്ത്ക്ക്ണ് ആ വാട്സപ്പില് സെൻഡെയ്ത് ണ് ന്നട്ടങ്ങൻത്തോല ഐ ഡി ക്യാൻസൽ ചെയ്യ അങ്ങൻത്തെക്കെ പ്രശ് ഇല്ല അവിടെന്നു അങ്ങനെമ ഞമ്മളവടെ. ന്തെക്കെ ചെറീയ പ്രശ്നാവുമ്പഴ്ക്ക്നും അത്ഞ് മീഡിയങ്ങട്ട് ആഘോഷിക്കോലൊ അവിടെ അഒന്നും പറ്റൂല.
പറ്റൂല അഹ ആഹ് അത് വേറെലെവൽ. ക്കാണ് നാട്ട്ക്കത്ത അതാവും മാണെങ്കി.
കിട്ടു നമ്മളവിട്ന്ന്ള്ളത് പ എവിടെ ഇര്ന്ന്ട്ട്. നാട്ട്ത്ത ന്യൂസ് കാണുമ്പമക്ക് ചിര്യ വന്നിര്ന്നത്.
ആഹ് അത്ര പ്രശ്നണ്ടാവൂല അവിടെ ലേ
ആഹ് സത്ത്യയ്റ്റ് അവടെ അത്ര വല്ല്യൊരു പ്രശ്നോ കാര്യങ്ങളോ ഒരു സാധനത്തിന് ബുദ്ധിമുട്ടോ ഒന്നുല്ല. നോർമല ഡേസ് എങ്ങനെയ അതുപോലെ തന്നെ മുന്നോട്ട് പോയിന്ന നമുക്ക് ഈ മിസൽ വരാൻ സമയ ആകുമ്പോ, അലാറ അടിക്കും നമ്മളെ ഫോണ്. ഹലോ
ഒന്നൂല്യ. ആഹ
കേൾക്കുന്നില്ലേടാ? ഹലോ കേൾക്കുന്നില്ലടാ
ആഹ ഇപ്പൊ എന്താ ചെയ്യാ ചോയ്ക്ക. ആഹ, ഉണ്ട് കേൾക്കുന്നുണ്ട്.
ട് എല്ലരുടച്ചഞ്ഞാല് ഇത് ആ മിസൈല് പുറത്തു വരുന്ന സമയ
ണ്ടല്ലോ?
ആഹ്, കൊറേ കഴിഞ്ഞിട്ട് തോന്നുന്നു, ഞാൻ പറഞ്ഞത് കൊറേ കഴിഞ്ഞട്ട തോന്ന അപ്പൊ മിസൈയില് അവിടെ എത്തിട്ട് എങ്ങനെ അവിടുന്ന് വരുന്ന സമയം തന്നെ നമുക്കിവിടെ ആ മെസ്സേജ് വരിക അപ്പൊ എല്ലാരോടും വീടിന്റെ ഉള്ളില് കേറി ഇടുക്കാൻ പറയും ഓര് പിന്നെ അത് പിന്നെ പൊട്ടുന്ന സൗണ്ട് നമ്മള് നേരെ മലയാളികൾ നേരെ തിരിച്ചക്കാരം
ഒര് ഇത റേഞ്ച് പ്രശ്നം എന്തോണ്ട്?
ആഹ് അപ്പൊ നഞമ്മള് ഉള്ളില് ക്കേറിരിക്കും എന്നിട്ട് നേരന്തട്ടും പുറത്ത് നമ്മള് നേരെ പൊറത്ത്
ആഹ, അവിടെ ഹൈരന് വന്നപ്പത്തിന് ഇവിടെ പൊട്ടി പറഞ്ഞിട്ടണ്ടാവും, മറി
ആഹ് അപ്പതിനെ പിന്നെ പൊ പൊട്ടണ സൗണ്ടേക്കും നല്ലോണം നമ്മളെ ചുമരൊക്കെ അങ്ങനെ കുലുങ്ങും അങ്ങനത്തെ
ആഹ ആഹ, അത് ശരി.
ആഹ്
ഉം നെ
ആ ഒരു വെക്കേഷന് അങ്ങന പോയിതന്നെ
അവിടെ പോയിന്നല്ല അടെ കറങ്ങാനൊന്നും പറ്റിട്ടുണ്ടാവില്ല, പുറത്തേക്ക് പോവാനൊന്നും?
കറങ്ങൊക്കെ ചെയ്‌ക്കണ് പക്ഷെ നമുക്ക ഒരു മനസ്സ് ഒഴിഞ്ഞിട്ടുള്ള ഒരു കറക്കം പേടിയിനി
ആഹ, ആ ഒരു സമാധാനല്ലല്ലോ? എവിടെ വെച്ചെന്താ ഇണ്ടാവ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിട്ട്
ആ, കൊറെ ഇതുകളുണ്ടേ ഈ എൽ പി ജി ഗ്യാസ് ഇതകളും കാര്യങ്ങളൊക്കെണ്ട്. അപ്പൊ അഥവാ അങ്ങനൊക്കെ വന്നങ്ങാണ്ട് നമ്മൾ പോണ വൈകൊലൊക്കെ പൊട്ടിയാലോക്കെ നമ്മക്ക് ബയങ്കര ടെൻഷനായിനി
ടെൻഷനാണ് ഇന്നപ്പ നമ്മളീ കുഞ്ഞു മക്കളിം വെച്ചിട്ടല്ലേ?
ആഹ്
റിസ്ക് എടുക്കൂലല്ലോ
ആഹ്
ആ അതാണ് കുഞ്ഞു ചെറിയ മക്കളാവുമ്പ നമ്മള് സ്വന്തം തടിയാണെങ്കിൽ ഇനിയും കൊഴപ്പല്ല കുഞ്ഞു മക്കളൊപ്പം ഉണ്ടാവുമ്പോ നമുക്ക് കുറച്ച് പേടിയന്നേക്കാരം എല്ലതും ആ എന്താ അപ്പൊ അവിടെ മിസ്സൈൻ വന്നു വീണു പൊട്ടി ത്രെ അപ്പത്തിന് ഇവിടെ വേറെ ദിവസോള് എത്രാള് പോയിത്രാള്
ആഹ ഒരു മനുഷ്യന്റെ മേത്തും കൂടി തട്ടീട്ടില്ല അവിടെന്നു
ആഹ അങ്ങനെ ക്കെ വന്നീന്നെ നമ്മുക്കന്നെ പേടിട്ടോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കായോ ആർ ക്കൊന്നും പറ്റായിരിക്കട്ടെ
കാക്കൂന്റെ വീട്ടിൽന്നും ഒക്കെ ഇത് കണ്ട് പിടിക്കൻ നിങ്ങൾ വെറത എന്താ പറയാണ് ഇവിടെ അങ്ങനെയുണ്ട് വർക്ക് കാട്ടുന്നുണ്ടല്ലോ ന്നർഞ്ഞിട്ട്
ക്ക്‌ണ് ണ്ടാവൂ ലെ
ല്ല കക്കൂന്റെ ഫ്രണ്ട്സിന്റെ വൈഫൾ നാട്ടിൽന്ന് ഓരോന്നു അയ്നില്ല ജെങ്കിലും ഒന്ന് പറയി ന്ന് പറഞ്ഞിട്ട് ഓൽ അയിലാറെ
ആഹ്
ഞാൻ പറഞ്ഞ കൊഴപ്പില്ല കൊഴപ്പല്ല ഒക്കെ ആ സമാധാനം ഉണ്ടാവില്ലല്ലോ
പിന്നെ നാട്ട്ക്ക് കയറാനും പറ്റൂല അവിടുന്ന് ഇങ്ങോട്ട് പോരാനും പറ്റൂല അങ്ങനെയുള്ള സി സിറ്റുവേഷൻ അല്ലെ
പിന്നെ ഞങ്ങെന്നെ പോന്നത് ഇതേപോലെ പിന്നെ കത്തർന്ന് ഒമാനിക്ക് കേറി ഒമാനിന്ന് പിന്നെ
ആഹ്
ക്ക്‌ ചെന്നൈയിന്ന് ഇങ്ങട്ട് ബസ്സിന് പതിമൂന്ന് മണിക്കൂർ മാത്രം ഒറ്റക്ക്
യാത്രന്നല്ലേ കുട്ടിനിം വെച്ചിട്ടല്ലേ ലെ
എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിനി പിന്നെ കുടുങ്ങ്ണ
ആഹ ആഹ പടച്ചോൻ എന്തേലൊക്കെ ഒരു വഴി കാണിച്ചു
അങ്ങനൊരു സമ്മത ഇണ്ടല്ലേ എവിടന്ന് ആര് കുടുങ്ങി കണ്ട് കഴിഞ്ഞാലും
അത് ശരിയാ
പ്രതേകിച്ച് നമ്മൾ മക്കളായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പളെ ഉള്ളവരൊക്കെ അറിയാത്ത ആളുകളായാൽ പോലും നമ്മളെ ലഗേജ് എടുക്കാനും
അറിയുന്ന ആൾക്കാരുമായി നമ്മളെ കൂടെ നിക്കാനുണ്ടാവും അതൊരു ഒരു നല്ലരുതെന്നെ ആഹ ന്നാ അറിയുന്ന ആൾക്കാര് ചെ ലപ്പം തിരിഞ്ഞോക്കും കൂടി ഉണ്ടാവൂല അറിയാത്ത
ഞാൻ പോയിട്ടുണ്ട് അപ്പൊക്കെള്ള അനുഭവാ മറ്റെ ഈ മോൾ ചെറുതായന്ന് തൊടത്തി അപ്പൊ പോക്ക് പോകൽ തൊടത്തിയതാ എക്സ്പീരിയൻസല്ലേ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്ണ്ടായിട്ടേ ഇല്ല ഒരു ആകേണ്ടതായിട്ടില്ല ഒന്നും ഉണ്ടാവില്ല
ആഹ ആ
പോലെ നമ്മളയിന്റട്ത്ത്ക്ക്‌ പോകുമ്പോ പറിം ഏതാണ് ട്രോളി ഞങ്ങൾ വെച്ചരാറിം ആളുകളൊക്കെ ആഹ അങ്ങനെയാകുമ്പോ
പിന്നെ നമ്മൾ ആർക്കേലും ഒരു ഉപകാരം ചെയ്ത ഈ പറഞ്ഞ മാതിരി നമ്മൾ എവിടെയെലും കുടുങ്ങുമ്പോ നമു ക്കും ആരെലോക്കെ ആയി ട്ട്ണ്ടാവും ആ എന്ത് നമ്മൾ അങ്ങട്ട് ട്ടും ഇങ്ങോട്ടും വേണേ അപ്പളെന്നെയാണ് ഉം
പോവുന്ന സമയത്ത് ഞാനും ഇതേപോലെ അന്ന് മോന്റെ പ്രഗ്നൻസിൽ ഞാൻ ഇങ്ങോട്ട് പോന്ന ഏഴു മാസം അതന്നെ അവരെ അവിടെത്തന്നെയായിരുന്നു പിന്നെ ഡെലിവറിക്ക് ഞാങ്ങട്ട് നാട്ട്ക്. ആസമയത്തൊക്കെ. ല. തല കറങ്ങ എന്തക്കെര്ന്നറിയൊ ആ ആഹാ
ഫസ്റ്റില് പോവുമ്പോലേ.
അല്ലെ ഫസ്റ്റിലല്ലേ. ഇപ്പം മോന്റെ പിന്നെ പ്ര
ആ ആ പ്രഗ്നൻസിയില്. പോവുമ്പോ ആ
ഇവിടെ വികൃതി തുടങ്ങിയിക്ക്‌ണ് എന്ത ഷെയ്യാ ഇത് ഉന്തി കൊ ചെയറുന്തി കൊണ്ട്രാ
ആഹ് അയില് കെയ്റാ മറിയാ ഇതൊക്കെ തന്നേക്കാരം മ
ഇന്റെമ്മാ
ഹ്ഹ്ഹ്..
മറ്റേ സഞ്ചി പൊന്ന്പോലെ ഇട്ത്തക്കും ഒക്കേ
ഏഹ് പെൺകുട്ട്യോളെ മാര്യല്ല ആൺകുട്ട്യോള് കൊറച്ച് പെര്ച്ചില് കൂടുതലാണ്
ഇത് ഓളെ ട്രോഫ്യള് ഓരോന്ന് ഓരോന്ന് കൊണ്ടോയിറ്റ്
ആഹ് ആഹ് തല്ലൂടോ രണ്ടാളും കൂ
വ്യത്യാസല്ലേ അതോണ്ട് പിന്നെ ഓള്കൊറച്ച് വെല്ല്യ കുട്ടി ആയതല്ലേ
ആഹ്
ആഹ്
അതോണ്ട് വെല്ല്യ കൊഴപ്പണ്ടാവുല്ലല്ലേ
പ്രശ്നൊന്നുല്ല്യാ ഇത് ത് ഇബള് ദോളൊന്നും ഇങ്ങണ്ട് കാട്ടുലാ ഇവനാണ്
ഇവനായിട്ടില്ലല്ലോ അപ്പൊ ഓനാവട് ഇവട്ന്നങ്ങട്ട് കാട്ട്ണ് ഇണ്ടാവേ
ആഹ് നല്ലോം കാട്ടും
ഏഹ് ഞമ്മക്ക് പാവം തോന്നും ചെറിയെ കുട്ടിയാകാരണം ച്ചടാനും പറ്റൂലാ അവരെ കാണുമ്പോ ഞമ്മ ക്കെടങ്ങേറും വരും ഉം
കുട്ടിണ്ടായപ്പോ ഇങ്ങക്ക് രണ്ടാക്കും ഇന്നോട് സ്നേഹല്ലാറിം
അഹ് ശെരി
ഭയങ്കര പരാതിക്കാരിയാ
ആഹ് അതാണ് ഞമ്മക്ക് കേക്കുമ്പോ ഭയങ്കര സങ്കടാ അത് ഇത്രീം എയ്ഞ്ചിന്റെ പ്രശ്നം വര്നോണ്ടാണത്. അവരെ മാത്രം കൊഞ്ചിച്ചിട്ടേ
ലേബർ റൂമ്ക്ക് പോയപ്പതന്നെ എല്ലാരോടും പറഞ്ഞിര്ന്നതാണ് ഒരാള് പോലും അങ്ങനെയൊരു വാക്ക് പറഞ്ഞ് പോവര്ത് ഓൾക്ക് ഭയങ്കര ടെൻഷനേര്ന്നു. ആ സമയത്ത്ഞ്ഞ് ഇന്നെ ഇഷ്ടണ്ടാവൂലേ
ഏഹ് ആഹ് അങ്ങനെ തന്നേണ് മക്ക
ഒര് പർച്ചില് ആ ഇഞ്ഞ് കുട്ടീണ്ടാവുമ്പം അന്നെ വാണ്ട്യിരുല്ലല്ലോ ന്നർച്ചില്ണ്ടല്ലോ അ
ആഹ് ഉം ഉം
അത് കേക്കുമ്പോത്തന്നെ കുട്ട്യേക്ക് ഏറേരെ
ആഹ് ന്നാ ശരിട്ടോ വിളിക്കാ
ഇന്നാ ഒക്കെ